ആ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ
ഗുഡ് ആഫ്റ്റർനൂൺ
എന്തൊക്കെയൊണ്ട് വിശേഷം സുഖാ
ഓ നല്ല വിശേഷം സുഖായിട്ട് പോകുന്നു
എങ്ങനാ വൈകുന്നേരൊക്കായിട്ട് ചായൊക്കെ കുടിച്ചിരിക്കുവാണോ?
ചായ ഒക്കെ കുടിച്ച് ങ്ങൾ പുറത്ത് പോയിരുന്നു ചായ കുടിക്കാനായിട്ട്
ഓ പൊറത്തൊക്കെ പോയി ടീ പാർട്ടി ആയിരുന്നോ?
ആ ആ ഓ ചായ കുടിക്കാനുതിനൊക്കെ പിന്നെ പൊർ പോവലല്ലേ ഓരോട്ത്തല് ഫ്രണ്ട്സു ആയിട്ട് പോയതേനു
ആ ആ എന്താ കഴിച്ചേന്നിട്ട്?
ഏ ലോഡർ ഫൈസ് കയിച്ചു, പിന്നെ ചായ കുടിക്കാന്, ന്നേ അർഞ്ഞട്ടുള്ളു പക്ഷെ ചായ വാങ്ങിയില്ല അല്ലാത്തൊക്കെ വാങ്ങി ലോഡ ഫ്രൈസ് മോമോസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങി
ആ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മളെ ഇപ്പ പറയുന്നതും ചെയ്യുന്നത് വ്യത്യസ്ത ആയിരിക്കുമല്ലോ
ആ ആ പഞ്ഞിപുരി അത് ഒക്കെ അ ടിപൊളി യാണല്ലോ
ആ ആ വെറൈറ്റി ഫുഡ് ആയിരിക്കും അല്ലേ
ആ ആ
ഉ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാനുള്ളോ ഇഷ്ടം
അതെ അതെ അത് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്
ആ ആ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ലോട്ടറി ഫ്രൈസ് കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയക്കുന്ന സമയത്ത്
ആ ആ
ആ അന്ന് ഞങ്ങ ഇങ്ങനെ കോഴിക്കോട് പോ കഴിച്ചിട്ടുണ്ടായിരുന്നു
ആരക്കോ പറഞ്ഞതരത്തി ലോഡർൈസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാവോ സിമ്പിൾ ആണ് എന്നൊക്കെ പറഞ്ഞേറ്റിട്ടന്ന്
ഫൈസ് ഉണ്ടാക്കാനൊക്കെ സിമ്പിൾ ആണ് വല്യ ടാസ്കും കാര്യങ്ങളും ഒന്നും ഇണ്ട് ചിക്കന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ ഞങ്ങളരു ഇ വീട്ടില ഉണ്ടാക്കിട്ടുണ്ട്
ഓ ഉണ്ടാക്കിണ്ടോ നിക്ക അറിയാം റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്
ആ റെസിപ്പ ഞ ഞങ്ങളേതട്ടുള്ള രീതിയിൽ നമുക്ക് ടേസ്റ്റ് നമുക്ക് ഒരു ഫുഡ് കഴുമ്പോ ടേസ്റ്റ് കിട്ടുന്നു നമുക്ക് അതിനുള്ള ഇൻ്രഡിയൻസെ ചിലപ്പോ മനസിലാവല്ലോ അനൊക്കെെയഞൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ അെ നോക്കിയപ്പോ അങ്ങനെ ഒരാള് വീഡിയോ കണ്ട് ഞാൻ ഉണ്ടാക്കിണ്ടായിരുന്നു
ഓ അടിപൊളി തന്നെയ
ആ അവര് ആ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പിന്നെ അങ്ങനെ എല്ലാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ
ഓ ആ എന്തായിരുന്നുന്റെ റെസിപി
ആത് നമുക്ക് ലോഡ് ഫൈസ് ആണെങ്കിൽ ഇപ്പൊ അതിനെ ആ ചിക്കന് മേലെ ഇപ്പൊ നമ്മള് നോർമലി ചിക്കൻ ഫ്രൈ ചെയ് പോലെ മുള പൊടി അങ്ങനെട്ട് ചെയ്യാം അല്ലെങ്കിൽപ്പ നമ്മള് ബ്രോസ്റ്റ് കാപ്സി ചിക്കനൊക്കെ ഉണ്ടാക്കുമല്ലോ
ആ ആ ആ ഞങ്ങള് കഴിച്ചല് അക്ക് അതാക്കിട്ട കിട്ടിയത് ബ്രോസ്റ്റിന്റെ ഇതാ കിട്ടിയത്
ആ അങ്ങനെയാണെങ്കിൽ നമ്മള് ആദ്യം വിനഗറില് വിനഗറില് കുറ വെള്ളം ഉപ്പും പിന്നെ പച്ചമുളകുംക്കെ ഇട്ടിട്ട് ചിക്കന് അതില് വെക്ക അതായത് ആ നമ്മള ൻ വെക്കല്ലോ അ ഒരു ബോൺലെസ്സ് സ്റ്റിക്കിന്റെ പീസ് എടു ആ അങ്ങനെ ആ വെള്ളത്തി പത്ത് അല്ലെങ്കിൽ ഒരു അഞ്ച മിനിറ്റ് ഒ സോഫ്റ്റ് ആണ് ആ വിനീഗറിൽ കടന്നിട്ട്ന്ന് സോഫ്റ്റ് ആവാൻ
ഓ
പിന്നെ ആ എന്നിട്ട് അധികന്ന എടുത്തിട്ട് ആ നമ്മള് മൈതപ്പൊടി കോൺഫ്ലോർ ഉള്ളരു മിക്സിലോട്ട് ഇടുക ആ ഇനി നമുക്ക് എന്തെങ്കിലും വേറെ പൊടികൾ ഏ അമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ആ എന്നത്തെ ആ ഒരു പൊടിയില് നമ്മള് കോട്ട ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മള എണ്ണയില ഇട്ട് ഫ്രൈ ചെയ്യാം അതിന് എണ്ണ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഓവണിലോ അല്ലെങ്കിൽ അിലേറെ ഫ്രൈറിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം
ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വാങ്ങാൻ കിട്ടൂല്ലേ
ഉ ആ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാലോ അവൈലബിൾ ആണെങ്കനെ പാക്കറ്റ് വൺ കെ ജി അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിന്റെ അങ്ങനെയൊക്കെ, നമുക്ക് പൊറത്തിന്ന് വാങ്ങാൻ കിട്ടും.
ആ, ആ നല്ല റേ
അങ്ങെനെ വാങ്ങിയ പാകറ്റെൾ, ഇങ്ങിനെല്ല ഇപ്പോ നമ്മള് ഒരു ഇല്ല നമ്മളിപ്പോ നെഗഡ്സ് ഒക്കെ പാക്കറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ?
ആ ആ..
ആആ അതുപോലത്തെ പാക്കറ്റുകള് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന്റെ പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും, ഒരേ ആ ജ ഹഡ്രഡ് ന്റെ താഴ ഉള്ളതോണ്ട്, അബോവ ഉള്ളതോ ണ്ട്ട്ട, ഇ നമ്മ ഗ്രാമന് വെറ്റിനനുസരിച്ച് നമുക്ക് വ്യത്യാസമേ വരുള്ളൂ.
ഓ, ഓ, നമ്മള് സാധാ ടേസ്റ്റ് തന്നൊയിയിരിക്കും വരിക?
ആ നമ്മ അതാകുമ്പ പിന്നെ ഒന്നുംകൂടി നല്ല ഷേപ്പിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ വരുള്ളൂ. മെഷീനായിട്ട് വരുന്നതല്ലേ, നമ്മള് വീട്ടിലാകുമ്പോപനമ്മള് ഉരുളക്കിഴങ്ങട്ത് തെല്ലാ കഷ്ണങ്ങളും നമ്മളത് യൂസ് ചെയ്യല്ലോ.
ആ
ആ ഇതിനാകുമ്പോ അങ്ങനെ കറക്റ്റ്, ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിൽ ഉള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
ആ സൈസ് ഉണ്ടാവില്ലോ
ആ ആ അ നൂറ് രൂ ന്റെ താഴൊക്ക് നൂറ രൂപേന്റെ താഴെ കൊടുത്താല് അങ്ങനൊക്കെ കിട്ടും. അതിങ്ങനെ പാക്കറ്റാണ്.
ഓ...
ഞങ്ങളങ്ങനെ അത് വാങ്ങിയതായിരുന്നു. ഞങ്ങത് വാങ്ങി എന്നിട്ട് പിന്നെ അതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്ക കപ്പം... ആ ഞാ പറഞ്ഞ പോല എയർ ഫ്രൈയർലോ അല്ലെങ്കിൽ സാധാ എണ്ണയില ഇട്ട് ഫ്രൈ അപ്പോക്ക് ഇഷ്ടമല്ലാ രാണല്ലോ അത്, ഇ ഡയറ്റ് ജിമ്മ ഒക്കെ എടുക്കുന്നവരാണെങ്കില് ഓയിലി ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തി ല്ല ല്ലോ...
ഓ ആഹ അപ്പം എർ ഫ്രൈ ചെയ്താൽ മതില്ലേ?
ആഹ് അപ്പൊ നമ്മള് എയർഫ്രൈ ചെയ്യും, ഞങ്ങള് പിന്നെ ഇവിടെ അങ്ങനെ ഡയറ്റ് എടുക്കുന്നങ്ങനെ ന്നുല്ല പിന്നെ ഞങ്ങള് ഓയില് ഫ്രൈ ചെയ്ത എടുത്തു.
എയർ ഫ്രൈ ചെയ്യുമ്പോ നമ്മൾ ഓയിലുള്ള അതേപോലെ ഇതന്നെ കിട്ടോ
ആഹ് ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടും പക്ഷെ ടേസ്റ്റിന ഇപ്പോ എന്തായാലും ഒരു വ്യത്യാസം വരുല്ലോ പിന്നെനമ്മള് അ ആ... ആ അത്ണ്ടാവും പിന്നെ നമ്മള് ഡയറ്റ് ഹെൽത്ത് ഒക്കെ നോക്കുന്നോണ്ട് നമ്മള് അത് വിചാരിച്ച് കഴികും കുംപം പിന്നെ ഓക്കെ ആയിരിക്കും.
ആഹ്
ആഹ് ഞാൻ ഞങ്ങളങ്ങനെ പിന്നെ നമ്മളത് ഫ്രൈ അല്ല ഞങ്ങളത് ഓവണില് അല്ലച്ച എണ്ണേൽ ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട്? നമ്മളരു ബൗളില് സെറ്റ് ചെയ്യുക, ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട
ആഹ്
പിന്നെ നമ്മള് ഒര് സോസ് ഉണ്ടാക്കുംപോ മയോണയ്സും ആ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ മധുര ഇഷ്ടള്ളോരാ ണെങ്കിൽ കുറച്ച് ഹണി പിന്നെ ചില്ലി ഫ്ലേക്സ്, ഓറിഗാനോ ഇങ്ങനത്തെ ഐറ്റംസ് ഇട്ടിട്ട്.... പിന്നെ ബാർബിക്യുന്റെ സോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, അതൊക്കെ ചേർക്കാം അങ്ങനെ ചേർത്തിട്ട് ഹേ നമ്മളത്, മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ലോഡഡ് ഫ്രൈസ് ഫ്രൈ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസ് വെക്ക അടിപ്പാമ്പാവുള്ള്.
ഉം ഉം, അല്ലെിൽ സോസുകളൊക്കെ നമ്മള് വാങ്ങാൻ കി അത് നമ്മൾ വീട്ടിൽ ഇണ്ടാക്കാണോ?
ആ മയണേസൊക്കെ നമ്മക്ക് വീട്ടില്ണ്ടാക്കാൻ പറ്റുവല്ലോ. അപ്പം മയോണേസായ മയോണേസ് നമുക്ക് വിട്ടില്ണ്ട് പിന്നെ കെച്ചപ്പ്, പിന്ന ബാർബിക്ക് സോസ് അങ്ങൻത്തൊക്കെ നമ്മള് വാങ്ങണം. ആ ഞങ്ങള് മയേണേസ് വീട്ട്‌ല്ണ്ടാ ഞാൻ പാർ അങ്ങനെ ഞങളന്ന്ട്ട് ആ ന്ന്ട്ട് ഫ്രഞ്ച് ഫ്രൈസിന്റെ ലെയറാദ്യം വെക്കാ. ഇന്നിട്ട് പിന്നെ നമ്മള് ഈ ഒരു സോസ് ഇണ്ടാക്കിച്ച സോസ്ണ്ടല്ലോ
ആ.
ഇതന്ന് കൊറച്ച് അതിന്റെ മുകളില് സ്പ്രെഡ് ചെയ്യാ പിന്നെ നമ്മള് ചിക്കന് വെച്ച് കൊടുക്കാ അന്നേരം നമ്മള് ഫ്രൈ ചെയ്ത ചിക്കൻ പീസാക്കീട്ട് അ വെച്ച് കൊട്ക്കാ. പിന്നെ നമ്മക്ക് എന്താ ഇപ്പ ലേസിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ട്ടാണ്ന്ന്ണ്ടെങ്കില് നമ്മക്ക് ഫ്ലേവർ ദായ്ട്ട്ള്ള ലെയ്സ് ഉപയോഗിക്ക പ്പം എ ഗ്രീൻ കളറ്ള്ളത് അല്ലെങ്കില് റെഡ്ള്ളത് പ്പ ടൊമേ ന്റെ ഫ്ലേവറാണെങ്കില് റഡ് പിന്ന നമ്മുടെ ഒണിയൻ ചീസ് ഫ്ലേവറാണെങ്കിൽ അങ്ങനെ ഗ്രീന് അല്ലെയ്സ് കൂടി അതില് ആഡ് ചെയ്യ്ന്ന്ണ്ട് ആഡ് ലെയ്‌സതിലേഡ്യ. ഞങ്ങളുപയോച്ച്ണ്ടായിര്ന്നു. ചിക്കന്ട്ടെയ്‌നേഷം പിന്നൊര് ലെയറ് നമ്മള് ആഹ് അതെ നമ്മള് ആഹ് ചിക്കൻ ഇട്ട ശേഷം നമ്മള് ഒരു ലെയർ ആയിട്ട് നമ്മള് ലെയ്സ് പൊടിച്ച് ച്ചെതാട്ചെയ്യാ
ഓഹ് ലേയ്സ് കൊണ്ട് വേറെന്തോ റെസിപ്പി ഇണ്ടേയിനി എന്നിറ്റ് ഒര് ലേയ്സ് പൊടിച്ചാട്ടിട്ടാട്ട് ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞിട്ടാക്കെല്ലാ
ആ അത് ലെസിന് വിത്ത് മസാല ടൈപ്പില് അതായത് ലേസില് നമ്മള് ഉള്ളി, തക്കാളി പിന്നെ കാപ്സിക്കോ, മല്ലിച്ചപ്പ് ആ ഉപ്പ് പിന്നെ ഈ നമുക്കൊരു പൊടി കിട്ടും എന്താ പറയാ ഈ മസാലപ്പൊടി പോല് തന്നെ, ആ അതിന്റെ പേരിക്കോർമല്ല. ആ ചാറ്റ് മസാല! അത് അതൊക്കെ ആ ഒര് അ് നമ്മൾ ലെയ്‌സിന്റൊരു ഫ്ലേവർ തര്‌ന്നതാ അപ്പോ അതും കൂടിട്ട് മിക്സാക്കുന്നത് ലെയ്സ് മിക്സഡ് മസാല പോലെ നമുക്ക് കഴിക്കാം.
തിന്ന്ട്ടുണ്ടോ.
ആഹ് ഞങ്ങള് ഇതേപോലെ കോഴിക്കോട് പോയപ്പോ ഇങ്ങനെ കഴിച്ചിണ്ട്.
ഓഹ് ഓഹ്
പിന്നെ ഈ ലോഡഡ് ഫ്രൈസിന് അങ്ങനെ നമ്മള് മൂന്നാമത്തെ ലെയറായിട്ട് നമ്മള് ഈ ഏഹ് ലെയ്സ് സ്ന്റെ ലെയറ്‌ട. അത് പോൽ തന്നെ പിന്നെയ് ഇങ്ങനെ ലെയറുകള് റിപ്പീറ്റെയ്യാ. നമുക്കൊര് രണ്ട് ലെയറൊക്കെന്തായാലു പോവ്വല്ലോ. ഇവിടെ ഉള്ളതാകുമ്പോൾ ആ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ അങ്ങനെ ഒന്നുകൂടൊന്ന് സോസ് കൊണ്ട് സ്പ്രെഡ് ചെയ്യാം പിന്നെ ജസ്റ്റ് നമുക്ക് ചീസൊക്കെ ടെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മുകളില് ചീസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി
ഓ ഓ ആ വിത്ത് ചീസോ വിത്ത് ചീസോ വി ചീസൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്
ആ ആ അത് ചീസ് ഉള്ളതാണ് ഒന്ന് കൂടി ടേസ്റ്റ് എനിക്ക് അങ്ങനെയാ പേഴ്സണലി തോന്നിയിട്ടുള്ളത്
ചീസ്ള്ളത് ല്ലേ?
ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഞാന് ചീസ് ഉള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം മധുരമുള്ള ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഷീറ്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുവല്ലോ
ഓ ഓ
നമ്മള് ചീസ് ഡുആണെക് ങ്കില് നമുക്ക് മുകളില് ഇട്ടിട്ട് നമ്മൾ അയിനെ ലയറിലും വേണോങ്കിൽ ചീസ് ഇടാം നമ്മള് ഫ്രഞ്ച്ഫൈസ് വെച്ചിട്ട് ചീസ് ട് പിന്നെ ചിക്കൻ വെച്ചിട്ട് ചീസ് ട് ആ ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കില് നമുക്ക് ചീസ് അങ്ങനെ യൂസ് ചെയ്യാം
ഓഹ് ഓഹ്
ആഹ് എന്നിട്ട് നമ്മളത് മൈക്രോവേവ് ചെയ്തെടുക്കുക ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിട്ട് പിന്നെ ചീസ് ഒന്നും ഇടുന്നില്ലാന്നിണ്ടെങ്കി ഇല്ലങ്കില് നമ്മക്ക് മൈക്രോവേവ് ചെയ്തില്ലെങ്കിലും കുഴപ്പില്ലാ പിന്നെ ചുടോടുകുടെ കഴിക്കണേങ്കി ജസ്റ്റ്‌ മൈക്രോവേവ് ചെയ്യാം
മ്മ് മ്മ്
അങ്ങനെയെയാണ്
ആ അങ്ങനെക്കെയാണ് കാര്യങ്ങൾ
ആഹ് ഇനി ഒരിട്ടം പുറത്തു പോകാതെ ഇങ്ങനെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കു
ആഹ് ഏതായാലും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ റെസിപ്പി അറിഞ്ഞല്ലോ
ആഹ് അതെ അങ്ങനെ ഇപ്പൊ എന്തായാലും പിന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇള്ളൊണ്ട് നമ്മള് എന്ത് സാധനവും നമ്മള് അറിയേം ചെയ്യും പിന്നെ നമ്മള് വീട്ടിലിണ്ടാക്കാന് പരീക്ഷി ക്ഷണം നടത്തുവല്ലോ ആഅങ്ങനെയാണ് ഇനി ഞങ്ങള് പിന്നെ അങ്ങനെ പൊറത്തു പോയി ചായൊന്നും കുടിക്കാറില്ല അധികോം ഇങ്ങനെ വീട്ടിലന്നെ റെസിപ്പി ഒക്കെ ഇണ്ടാക്കാറ്
ഓ പൊറത്തൊക്കെ പോയി കുടിക്കല് കുറവാ
ആ പൊറത്ത് പോയി കുടിക്കാറ് കുറവാ ഇങ്ങനെ വീട്ടില് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമ്പോ ഞങ്ങള് വീട്ടു തന്നെയാണ് ഇണ്ടാക്കാറ്